ഹലോ
ആ കേൾക്കാൻ പറ്റുന്നല്ലേ
ആ ഉണ്ടണ്ട് പറഞ്ഞോളു
ആ ഭക്ഷണംക്കെ കഴിച്ചാ
ഓ സ്ണ കഴച്ച
ആ എന്താ സ്പെഷ്യലൊക്കെന്നാ
സ്പെഷല് ഇന്ന് നെയ്ച്ചോറും ബീഫും
എന്റെയപ്പ ഇന്ന് ഇങ്ങനെ പൊതുവേ സൺഡേ ഒക്കെല്ലേ ഉണ്ടാക്കല്
എങ്ങനെ ആ ചെറിയ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു
ആ എന്ത ആ എന്തേ
അ മരണത്തിനോടനുബന്ധിച്ചുള്ള പരിപാടിയ
ഏയയിരുന്ന
ഏപ്പ ആ അയിലോടത്ത അതുപോലെത്തെരു പരിപാടി
ആ ആ ഒരു വർഷ ആയിട്ടുണ്ടാവല്ലേ
ഇല്ല ഏഴ ആയിട്ടില്ല ഏഴിന്റെ മുമ്പുള്ള
ആ ആ ആ ആരേലും കസിന് ആരെങ്കിലും ആണോ
അ നമ്മള പരിചയം പരിചയക്കര് ഉം
ആ
ബീഫ എന്ത ഇഷ്ടാണോ ബീഫ് നെയ്ച്ചോറ്
ആ ബീഫ് നയ്ച്ചോറേനോ
ഉം ബീഫ് നെയ്‌ച്ചോർ ഇഷ്ടണോ
ഒന്നല്ല
ആ
അതൊക്കെ തന്നെല്ലേ നമ്മള ഫുഡ ആള് ആർക്കും ഇപ്പ ആ- ഇപ്പ ആർക്കും വെറും ചോറും കാര്യന്നും വേണ്ടല്ലോ ഒക്കെ നെയ്ച്ചോറ് ബിരിയാണി മന്തി അതൊക്കെല്ലാം ഇപ്പ വേണ്ടള്ളൂ ള്ളൂ
ആ വേണ്ടത് അതുകൊണ്ട തന്നെ ആയുസ കുറവാണ്
അതണേ ഓരോ അസു പിന്നെന്താ ഓരോ അസുഖങ്ങള്ൾ വരിക പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ കുട്ടിയ ഞാൻ ബാദ്യക്കെ പറഞ്ഞ പച്ചക്കറിയ ഒക്കെ കഴിക്കും ഇപ്പത്തെ മക്കൾക്കെ ഒന്നും വേണ്ടല്ലോ ഇപ്പൊ വല്ല ചിക്കൻ പൊരിച്ചത് ബീഫ് ഫ് അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ സോയാബീന് അതൊക്കെ തന്നെ അല്ലെ ഓൽക്ക് വേണ്ടത് ഇപ്പത്ത.
എങ്ങനെ
ഒക്കെ വിദേശ ഫുഡുകളാണ് വേണ്ടെന്ന്.
അതെ അതെ ഒക്കെ ഫാസ്റ്റ് ഫുഡളാണ് ഒക്കെ വേണ്ടത് ആർക്കും നാടൻ ഫുഡാളൊന്നും വേണ്ട. നല്ല ഉപ്പേരിയും പച്ചക്കറിക്കെ ഇണ്ടാക്കിങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാ ഓൽക്ക് ആർക്കും ഫുഡന്നെ വേണ്ട. അതിനും വേണ്ടി വല്ല ചിക്കനോ ബിരിയാണി ഒക്കെ ആണെങ്കിൽ പിന്നെ അന്നോൽക്ക് വെശപ്പ് അറിയൂല്ല.
ഉം അത് ആരോ ആരോഗ്യപരമായി നോക്കാണെ ക്ക്ണ് പിന്നെ എല്ലാരും പോൽതന്നെയാണ് നമ്മള് പച്ചക്കറി വാങ്ങിക്കഴി ആണെങ്കിലും അത് അതിലുണ്ട് കീടനാശിനികള് കൊറേ.
മ് അതെ അതെ
അതിനെ കേടു വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് പിന്നെ കെമിക്കലെല്ലാ ഉപയോഗിക്കുന്നുണ്ടല്ലോ.
അതെ
പിന്നെ വളങ്ങൾ ഉപയോഗിക്കുന്നത് ഒക്കെ എല്ലാം ജൈവവളം മായിരിക്കോണോന്നില്ല ഇംഗ്ലീഷ് വളങ്ങളൊ ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരാണ്.
അതെ.
പച്ചക്കറി ഗുണകരമാക്ന്നത് എപ്പളാണ്.
നമ്മള് ന്നാ നമ്മളായിട്ട് ഇണ്ടാക്കണം വീട്ടിലിണ്ടാക്കണം, നമ്മള് നമ്മളെ വീട്ട് ത്തെ ഇത് ഒക്കെ കൊട്ത്ത്കാണ്ട് വളമിതൊക്കെ ഇട്ട് കൊട്ത്ത് കാണ്ട് അങ്ങനെ ഇണ്ടാക്കാൻങ്കി നമ്മക്ക് വിശ്വാസ്ച്ച് ഉപയോയിക്ക. അങ്ങനെ നമ്മള് പൊറത്ത്ന്ന് കഴിക്ക്ണ എന്തായാലും ഇപ്പോ എ ഒ ഞമ്മള് വീ ട്ടില് വാങ്ങി കാണ്ട് നമ്മള് ഇണ്ടാക്കിക്കാണ്ട് കൊറച്ച് കഴിഞ്ഞത് കൊറച്ച് കളറ് മാറി കഴിഞ്ഞാലും രണ്ടൂസം ഉപയോഗം നിന്നാലും അതിന് ഒന്നും പറ്റൂല്ല, ഞമ്മള് പീടിയെന്ന് വാങ്ങി നിങ്ങൾടെ വീട്ട്ക്ക് കൊണ്ടൊര്മ്പക്കത് ങ്ങണ് ആകെ ആടി കൊഴഞ്ഞ് ഇതായി ട്ട്ണ്ടാവും പിന്നെ ആ വെല
തയ്യാറല്ല വീട്ടില് പച്ചക്കറി ഇണ്ടാക്കാൻ ആരും തയ്യാറല്ല.
അതാണ് ഒന്നും വേണ്ട അവനാന്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടീട്ട് ഇണ്ടാക്കാണെങ്കി അത്രേം നല്ലതാണ് വെൽത് പഴ് വ ഇണ്ടാക്കാൻ പറ്റാത്ത എന്താലും ഇപ്പ നമ്മള് വേടിക്കണല്ലോ അപ്പൊ പറ്റ് റ്റുന്നൊക്കെ ഇണ്ടാക്കാണെങ്കില് സുഖാണ്
ആ
നല്ല ചീര കുമ്പളങ്ങ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തക്കാളി അങ്ങനെയൊക്കെ ഇണ്ടാക്ക സുഖാണ്
മ് പച്ചമുളക് ത
അതെ
അതുപോലെ വെണ്ടക്ക വൈതനങ്ങ നോട്ടിന്റെ കുറവാ അത് ആരെ ആ വൈഫ് ഭാര്യമാര് ഇതിന് തയ്യാറാവ് ഓൽക്ക് അതിന് ഒര് ഇന്ട്രെസ്റ്റ് വാണം വീട്ടില് അവരെല്ലെ ഇണ്ടാകാ
അതെ
സ്ത്രീകളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഓല് കരുതിയാൽ എന്തും നടക്കും അവർക്ക് ഇന്റെരെസ്റ്റ്‌
അതാണ് ഒരു താല്പര്യംവേണം ന്നാ പിന്നെ പെട്ടന്ന് ഇണ്ടാവും
പക്ഷെ ഇപ്പ അയിന് സ്ത്രീകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും കാരില്ല്യാ കാരണം അവർക്കും ഒഴിവാണ് ഒഴിവില്ല ഫ്രീ ടൈമില്ല എല്ലാരും ജോബ്
അതാണ് ഇപ്പ എല്ലാരും ജോ ജോലിക്കാരാണ് അപൂർവം ചെറിയ കുട്ടികളായിട്ട് ള്ളോല് വീട്ടിൽ നിക്കും അല്ലെങ്കി
ഓഫ് ലൈൻ ആയിട്ട്ള്ള ജോലി ഇണ്ടാവും അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട്ള്ള ജോലി ഇ ണ്ട്
അതാണ് ആര ഇപ്പോ വെറുതെ നിക്കണില്ല ആദ്യത്തെ പോലെ
അതാണ് ഓന് ഒന്ന് മനസ്സ വോക്കയാണെങ്കില് അല്ല വീട്ടിൽ സ്ഥരായിട്ട ഉണ്ടാവുന്ന ആരെ ങ്കിലും മനുസച്ചാല് നമ്മളെ അടുക്കളയിലേക്ക് വീട്ടിലേക്ക് വേണ്ട അവശ്യുള്ള പച്ചക്കറിയൊക്കെ നമുക്കെല്ലാം ഉണ്ടാക്കും തന്നതെ
അതെ ഈ ചെറിയ ചെറിയ പച്ചക്കറി ചീര അങ്ങനെ മുളക് തക്കാളി അതൊക്കെ നമുക്ക് ഇണ്ടാക്കാൻ പറ്റും പിന്നെ ഒന്നും നമ്മ പച്ചക്കറി വേസ്റ്റളും അങ്ങനെ കെട്ട് എടു കഴിഞ്ഞാൽ തന്നെ നല്ല കാര്യാണ് അതിനൊക്കെ
അടക്കളിനോടനുബന്ധിച്ച് അടക്കള തോട്ടം അ വളരെ എന്ത നല്ല പരിപാടിയാണ്
ഉം ഇപ്പൊ ഈ മയ സമയമ ഒക്കെ ഉണ്ടാക്കിണ്ടാവും ചെയ്യും ഇപ്പ മഴയും കൂടി ഒന്നുപെയ്തില്ല അപ്പൊ നല്ല പുതിലും കൂടി ഉണ്ടായതോണ്ട് പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കുകണ്ടാവും പിന്നെ എന്താ പറയാ എന്ത് ഉണ്ടാക്കിയിട്ട് നമ്മ ഉണ്ടാക്കിങ്ങെ പോരാൻ പറ്റൂല അതിന്റെ പിന്നാല എങ്ങനെ നിൽക്കണം അതിന് വേണ്ട വളമും കാര്യവും മണ്ണും ഒക്കെ ഇട്ട എടുത്ത് അപോലെ അതിന്റെ മാര് നമ്മള ഇങ്ങെ നിക്കണം എന്നാ പിന്നെ ഉണ്ടാകൊക്കെ പിന്നെ നമ്മുക്ക് കുഴിച്ചിട്ടങ്ങ രും പിന്നെ കുറച്ച ദിവസം കഴിഞ്ഞട്ട് പോയി നോക്കിട്ട് കാര്യമല്ല ഒക്ക പിന്നാലും ഇങ്ങനെോട്ട നോ ൻകഴിയണം
ഉ പിന്ന സമയംല്ല ഇപ്പൊ സമയം പഴയതുപോലെയല്ല പഴയ കാലത്തൊക്കെ ഒര സമയം ഉണ്ടായിപ്പോരുന്നു
അതെ ഇപ്പൊ പിന്നെ പെട്ടന്ന് എത്ര വേഗ ഓരോ ദിവസം അതെ ഓരോ ദിവസങ്ങൾ പെട്ടെന്ന് പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നറിയോ ഇന്നിപ്പോന്നലെ തിങ്കളായി ഇനി രണ്ടു ദിവസം കഴിഞ്ഞ വെള്ളി പിന്നെ രണ്ട ദിവസം ശനി ഞായർ കഴഞ്ഞു ഈ ആ്ച്ച കഴിഞ്ഞഞ് അങ്ങനെ എത്ര പെട്ടെന്ന അറിയോ ദിവസങ്ങള് പോണത്
പിന്നെ ഒന്നാമത്തെ സമയംല്ല സമയം മൊബൈല
അതെ
മൊബൈല് മൊബൈല വന്നതിനന്േഷമാണ്ന യില ബിായത് എല്ലും
അതെ ബ മറ്റേത് നമ്മള് കൊറ ഫോണുമ്പോൾ നിന്ന് കഴിഞ്ഞാല് അതാണ് ഫോണ്മ്മ നിന്ന് കഴിഞ്ഞാ നമ്മുടെ ടൈമങ്ങ് പോകും മറ്റേത നമുക്ക് അങ്ങോട്ടുംങ്ങോട്ടൊക്ക തിരിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പല്ല ഫോണ് കിട്ടി വന്ന നാല് തോണ്ടലും കഴിഞ്ഞ അങ്ങനെ പിന്നെ അങ്ങനെ തന്നെ റിൽസായിട്ട് കാണും അങ്ങനെ തന്ന തന്നെയല്ലേ പരിപാടി
പത്ത് മിനിറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഇരുന്നാല് നമ്മള് ചിലപ്പോ ഒരു രണ്ട മണിക്കൂറക്കെ ആകും
ആഹ അതണേ പിന്നെ നമുക്ക് അ ഐമക്കണ് അഡീഷൻ ആവുവാണ്
പ്പ എന്റെ കുട്ടികള പറയണ്ട കാര്യില്ല കുട്ടികള് പറഞ്ഞണ്ട കുട്ടികളൊക്കെ ഇതിന് അഡിക്റ്റ് ആവുകയാണ് അതിപ്പോ രക്ഷിതാക്കൾക്ക് ഉപദേശ അറിയാതല്ലല്ലോ കുട്ടികള് ഉപദേശിക്കാനും അറിയാതല്ല കാരണം രക്ഷിതാക്കളെ മുമ്പിലാണ ഇതാണ് കുട്ടികളക്കാണ് ഉത്സാഹ രക്ഷിതാക്കള്
അവരീ തോണ്ടലന്നല്ലേ
ആഹ ആ അതല്ല പ്രത്യേകിച്ച് കുട്ടികളെ മുമ്പിൽത് ഉപയോഗിക്ക ക്കാൻ പാടില്ലാല
ആ അതാണ്
രക്ഷിതാക്കളെ കുട്ടികളോട് കാണിച്ചുകൊണ്ട് മൊബൈലൽ ഉപയോഗിക്കാനേപാടില്ല അതൊന്നിപ്പം ഒന്നും നടക്ക്ണ കേസ ല്ല
അതാണ്എന്തിനാണെങ്കിലും ചെറിയ കാര്യത്തിനാണങ്കി നമ്മൾ മൊബൈല്മ്മേണ് ന്നേണ് ആദ്യം ആശ്രയിക്ക മറ്റേത് ആദ്യം എന്ന് പറഞ്ഞ സ്കൂൾ വി- വിട്ട് വെരാ കുളിച്ച് ന്താ കളിച്ച് പോക അങ്ങനൊക്കെ അല്ലാരുന്നോ ഇപ്പൊ സ്കൂൾട്ട് വരുമ്പോ തന്നെ ഫോൺ എവിടെയന്ന് ചോദിച്ചാ ഇപ്പോ അതാണ് മക്കൾക്ക് വേണ്ടത് ഫോണാണ്
ഓൺലൈന് പറഞ്ഞ മെബെലിന്റെ
അതാണ് ആ കൊറോണ വന്നതിന് ശേഷമാണ് ഇപ്പോ ഇങ്ങനായത് മറ്റേ മറ്റേതാദ്യം ഒന്നും ഇപ്പോ അങ്ങനെ ഉണ്ടായിലല്ലോ അതിനു ശേഷം ല്ലേപ്പം ഫോൺ ഓൺലൈൻ ക്ലാസും കാര്യൊക്കെ വന്നത്
അപ്പൊ കുട്ടികൾക്ക് മൊബൈല് വേണം
അതെ അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പ ക്ലാസ് കേൾക്കാനുംഎന്തായാലും കൊടുക്കും പിന്നെ അങ്ങനെ കുട്ടികളും അയിന്റെ പിന്നാല ആയി ക്ലാസ് കഴിഞ്ഞ പിന്നെ ഓല് യൂട്യൂബില് ഇതാക്കിയിട്ടും പി എന്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടും കാർട്ടൂൺ കണ്ടിട്ടും ഒക്കെ തന്നെല്ലേലേ ഓല്
രക്ഷിതാക്കളെക്കാളും ഉഷാറായിട്ട് ഓല് മൊബൈൽ യൂസ് ചെയ്യുന്നു
അതെ നമ്മുക്ക് അറിയാത്തും കൂടി ഒര്ക്ക് അറിയും
മ്
മ്
നമ്മുക്ക് എത്ര മക്കളാ
ഒരാള് അഞ്ചാം ക്ലാസ്സില് ഒരാള് ഒന്നാം ക്ലാസ്സില്
എന്താ അവസ്ഥ
ഉം ഇങ്ങക്കോ
എനിക്ക് നാലാളാ
ആ
എട്ട് പത്തല് എട്ട പത്ത്ല് എട്ടില് മൂന്നിലൊക്കെ
ആ ആ ആ അയിനെ ചേർത്തിട്ടുണ്ടാവില്ലല്ലേ
ഇല്ല
ആ ആ എത്രയായിക്കണ് മൂന്ന് വയസോ ആ
നമ്മളെന്താ ജോലി ചെയ്യുന്നുണ്ടോ
എങ്ങനെ
ജോലി എന്തേലും ഉണ്ടോ
ആ ഞാൻ ലാബ് ടെക്നീഷ്യൻ ആണ്
ആണോ
ആ അ
ശമ്പളൊക്കെ ഉണ്ടാവോലല്ലെ
എങ്ങനെ
സാലറി ഒക്കെ ഉണ്ടാവോലോ
ആ ആ
ഇന്നിപ്പോ ജോലിയില്ലേ
ഞാൻ ഇപ്പോൾ മോൻ്റെ കൈ ഒടിഞ്ഞിനു അപ്പോ പിന്നെ അങ്ങനെ ലീവ് എടുത്തതാണ് അപ്പം പിന്ന അടുത്തമാസം മുതൽക്ക് പോക്ക് തുടങ്ങണം
ആ അങ്ങനെ
ട്ടീനു അപ്പോ വല് വലത്തെ കൈ ആയിരുന്നു അപ്പ തന്നെ എല്ലാത്തിനും നമ്മൾ തന്നെവേണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ലീവ എടുത്തതായിരുന്നു
പ്ലാസ്റ്ററിട്ടു അല്ലേ
ആ ആഹ് ആ അപ്പൊ ശരിയായിട്ടുണ്ട് അപ്പൊ കഴിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തായാലും ഈ ലീവെടുത്തതല്ല അപ്പൊ ഈ ഒരു മാസം ഇങ്ങനെ പോട്ട കരുതിങ്ങാണ്ടേ
സ്കൂളൊള്ള മോനാണ്
എങ്ങനെ
സ്കൂളിളെല്ലാം പോകാൻ തുടങ്ങിയോ
തൊടങ്ങിയിട്ടുണ്ട് ഇപ്പോ അപ്പൊ ഇനി ഇ ഈ ഒരു മാസം കഴിയട്ടെ എന്നിട്ട് ഒന്നാം തിയതി മുതലാണ് പോവാ എഴുതിട്ടങ്ങനെ പിന്നെ ലീവാക്കിയതാ ഓല് അങ്ങനെ വീട്ടിലുണ്ടാവുമ്പോ നമുക്ക് പോകണോടത്ത് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അതും അടങ്ങി നിക്കവും ചെയീല അങ്ങനെ പൊട്ടി പൊരിഞ്ഞും കൊണ്ടേക്കാരും അപ്പൊ പിന്നെ ഒരു ഒരു കയ്യ് അ ആ ഇനിയിപ്പോ അധികം നിന്നിട്ടില്ലങ്കിലും പ്രശ്‌നമില്ല അപ്പൊ പിന്നെ അങ്ങനെ നോക്കാനായിട്ട് അങ്ങനെ നിക്കെയാ
ഉം ടൈമ് നോക്കുന്നുണ്ടോ
എങ്ങനെ
ടൈമ് നോക്കുന്നുണ്ടോ സമയം
എന്താ ഇനിപ്പോ എന്നാ ശരിന്നാ
ഓ